ഹലോ ആ
ആ എന്തക്കെണ്ട് വിശേഷം
നല്ല വിശേഷം
ആ ആ ചായയൊക്കെ കുടിച്ചോ?
ചായ കുട്ച്ചിട്ടില്ല്യാ ചായ കുട്ച്ചണം സമയാവുന്നല്ലൊള്ളൂ
ആ മക്കള് വന്ന്ട്ട് കുടിയ്ക്കാനാ ആ ആ ആ ഇങ്ങനെയുള്ളതിനേ പിന്നെ അവ്ടത്തെ സ്ഥിതി എന്താ വെയിലുണ്ടോ മഴയോ എന്താ സ്ഥിതി
ഇവടേ മഴയില്ല ഇപ്പോ വെയിലാണ്
ആണോ
മ്മ് മ്മ്
മ്മ് മഴ പെയ്തിരുന്നോ?
മഴ പെയ്തിരുന്നു ഇന്നലെ രാത്രി പെയ്തിരുന്നു പിന്നെണ്ടായില്ല മ്മ്
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ
ചക്കകാലൊക്കെ കഴിഞ്ഞോ
ഏഹ്
ചക്കക്കെ കഴിഞ്ഞോ ചക്കണ്ടോ ഇപ്പൊ
മ്മ് ചക്ക ആഹ് ഇവിടെ ചക്കണ്ട് മരത്തിമ്മലിണ്ട് ഇവടെ നമ്മളെ തൊടി തന്നെ ഏതാ ചക്കനെ രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ട് എനി ഇപ്പൊ മഴ പെയ്തതോണ്ട് ഇനിയിപ്പോ ചക്കയൊന്നും വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നുണ്ട ഉണ്ടാവുലല്ലോ വെയ് വെള്ളം കുടിച്ചിട്ട് വെള്ളം ഇതാക്കുമ്പോ വല്യ ടേസ്റ്റൊന്നുണ്ടാവൂല മ്മ് അവിടെണ്ടോ ചക്കയൊക്കെ
ആഹ് ഇണ്ട്ണ്ട് കഴിഞ്ഞു ഏകദേശൊക്കെ
ആഹ്
കൊറച്ചും കൂടെക്കെണ്ട് ഇതേപോലെന്നെ വെള്ളറങ്ങിയാല് പിന്നെ ടേസ്റ്റൊക്കെ കഴിഞ്ഞില്ലേ
ആഹ് അതാണ് മാങ്ങാന്റെയും ചക്കന്റെയും മ്പക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ പേര രക്ക അങ്ങനത്തെക്കെ വെള്ളറങ്ങി കഴിഞ്ഞാ കഴിഞ്ഞു മ്മ് എങ്ങനെയുള്ളത്
മ്മ്
പിന്നെ എന്താ ഓഹ് ആഹ് മ്മ് എങ്ങനെ ചാമ്പക്കാ ആഹ് ചാമ്പക്കൊക്കെ കിട്ടോ
ആഹ്
അവിടെണ്ടോ വീട്ടിലന്നെ ഉണ്ടോ
വീട്ടിലുണ്ട് ചാമ്പൊക്കെ ഉണ്ട് കുറേ ഫ്രൂട്സുകളൊക്കെ ഉണ്ട്
ആണോ ആഹ് ആഹ് ആഹ് ആഹ് ആണോ ആഹ് ആഹ് ഫ്രൂട്ട്സ് ഉണ്ടല്ലേ
ആ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട് അങ്ങനെ കുറെ ആഹ് ഉണ്ട് ഉണ്ട്
ആഹ് ആഹ് ആഹ് കുറെ ഫ്രൂട്ട്സ്ന് വീട്ടിൽ തന്നെ ആയില്ലോ അല്ലെ മക്കൾക്കൊക്കെ കഴിക്കാനും ഇതിനൊക്കെ ആയിട്ട് ആഹ് ആഹ് മ്മ് മ്മ് എത്ര ആളാ രണ്ടാളാ മൂന്നാളുണ്ടോ ആഹ് ആഹ് ചെറുത് എത്ര ഏ എത്രയായി ആണോ ആഹ് ഓക്കെ ഓക്കെ
രണ്ടാമത്തെ പത്താം ക്ലാസില്
ആണോ ആഹ് ആഹ്
പ്പ ഇപ്പോ പരീക്ഷ എഴുതി ഞ്ഞി എവിടെങ്കിലൊക്കെ കിട്ടീട്ട് വേണം ആഹ്
ആണോ ആഹ് ആഹ് ആഹ് ആഹ് ഇനിയിപ്പ ഇവര് കൊറെ ഇത് ഈ എക്സാമിനോ ഇതിനും ഇതൊക്കെ നോക്കണ്ടേ ആഹ് ഇങ്ങനെക്കലള്ളത് ഉം ഉം പിന്നെ
എല്ലാരും ഓരോ ആഹ് പണിക്കെ കഴിഞ്ഞ് പണി പത്ത് മണിയുമ്പോത്തന് പണിക്ക കയ്യും
ആണോ പിന്നെ ഫ്രീയന്നെ അല്ലേ മക്കളും പോയത് അതുകൊണ്ട് പിന്നെ വെറുതെ ഇരിക്കാലോല്ലേ ഉം എന്തേലും വർ ഈയ് ന്തേലും ചെയ്യണ്ടോ
ഇല്ല അടിക്കും ടൈലർ മെഷീനാ ണ്ട്
ആണോ
ഉം ഒക്കെ ചെയ്യൂല്ല ആഹ് പെണ്ണ്ങ്ങൾത് മാത്രം
ആണ അല്ലചുരിദാറൊക്കെ തയ്ക്കോ
ആഹ് നമ്മക്ക് യൂസ് ചെയ്യാനുള്ള സാനങ്ങളൊക്കെ
ആഹ് ആവശ്യള്ളതൊക്കല്ലേ
ഉം പൈസ കൊടുക്കല
ആണോ ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെലെ ആഹ് ആഹ് ആഹ് അങ്ങനെക്കെ ഉം ഉം ഓഹ് ഇവരെ തന്നെ അടിക്കാനുണ്ടാവും ഇഷ്ടം പോലെ ഞാനും തയ്ക്കും നമ്മളാവശ്യത്തിന് നമ്മളത് തൈക്കണുണ്ട് ആഹ് ഇത്ന്നെ ഇവർ തന്നെ ഉണ്ടാവും തയ്ക്കാനും ഓരോരോ കാര്യങ്ങള് ഡ്രസ്സ് തന്നെ ഉണ്ടാവും ലോഡ് അങ്ങോട്ട്ന്നില്ല ഇങ്ങോട്ട്ന്ന്
ഉം യൂണിഫോമൊക്കെ ഉണ്ടായിരുന്നു ആൺകുട്ടികൾത് അടിക്കൂല പെണ്ണുങ്ങൾ പെൺകുട്ടികൾടെ
ആഹ് പെൺകുട്ടിടെ യൂണിഫോമൊക്കെ അടിക്കുവോ ആണോ ആഹ് ആഹ് ആഹ് അപ്പൊ അങ്ങനെ എഴുതി കിട്ടുവല്ലോ അല്ലേ ആഹ്
പഠിക്കണ സമയത്തെല്ല ഇപ്പൊക്കെ എടുക്കാതായി
ആണോ ആഹ് ഉം പഠിക്കാൻ പോയിരുന്നോ
ആഹ് വെക്കേഷന്റെ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് വെക്കേഷന്റെ ടൈമിലൊക്കെ
ആഹ് ആഹ് ടൈമില് ആഹ് ആഹ് ആണോ ആഹ് ഓക്കെ ഓക്കെ
പഠിച്ചതാ
ആണോ ആഹ് ആഹ് ആഹ്
കല്യാണം കയിച്ച് കൊണ്ടോയി അവ്ട്ന്ന് പഠിക്കാൻ പറ്റാതായി അങ്ങനൊക്കെ പിന്നെങ്ങനെ എന്തായി കൊറെയൊക്കെ മറന്ന് പോയി
ആഹ് ആഹ്
അമ്മള് എപ്പ യൂസെയ്യ്ണ ചെല കാര്യങ്ങളൊക്കെ ആഹ് അപ്പ പിന്നെ അത് മാത്രം തൈ ഓഹ് അങ്ങനെ അങ്ങനെ ആയിട്ട് പിന്നെ കുട്ടികളുണ്ടായപ്പങ്ങനെ ഓൽത് അട്ച്ച് പക്ഷേ ആൺകുട്ട്യൾത് പറ്റീല അതാണ് അപ്പ ന്നങ്ങനെ പോയി ഉം ഉം
ആണോ ആഹ് ആഹ് ഉം ഇത് നമക്ക് പഠിച്ചാത് നമക്ക് ഒര് ഇവ്ട്ന്ന് വീട്ട്ന്നൊര്ത് ഒര്താണ് മക്കൾതായാലും നമ്മൾതൊര്തിര് അമ്മക്ക് കിട്ടും ഉം
കണ്ടാ
കൊണ്ട് കൊട്ക്കണ്ട ആവശ്യല്ലല്ലോ നമ്മളാവശ്യത്തിന് നമ്മക്കെന്നെട്ക്കാലോ
ഉം ഉം
അതേ കിച്ച് ഉം
പി പിന്നെന്താ അങ്ങനെ
ഏഹ് വേറെന്താ അങ്ങനെ പോണ് ഉം ആണ് ആഹ് ആഹ് അഹ് അഹ് ഏഹ്
ടീച്ചറ് വേണ്ടൊക്കെഷ്ടാണോയ്ച്ച
ഓഹ് അ അത് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് പക്ഷെ
ആഹ് ഉം
ഉം പിന്നെ ഇപ്പങ്ങനെ എവ്ട്ക്കും പോക്കില്ല വെക്കേഷന് ഇപ്പ്രാവശ്യം പറ്റീട്ടില്ല എവ്ട്ക്കും പോവാന് എനി പെര്ന്നാക്ക് പോവാ വിചാര്ച്ചു പിന്നെ പെര്ന്നാക്ക് പോയി വരുമ്പത്തേക്ക് പിന്നെ സ്കൂള് തൊറക്കാനൊക്കായപ്പം പിന്നെ വേണ്ട വിചാര്ച്ചു അങ്ങനെ ഓരോരത്
ഉം
പോവും എവ്ടെ അങ്ങണ്ട്ങ്ങനെ നടക്കാനൊക്കെ നട്ക്കാൻ കൊറേ അങ്ങനെ പോയി വരുമ്പൊ അതൊര് സുഖാണ്
ആഹ്
ഉം മക്കള് മുട്ടായൊക്കെ വാങ്ങി കഴിച്ചിട്ടൊക്കൊക്കെ വരൊള്ളൂ
ആഹ്
മക്കള് മുട്ടായൊക്കെ കയിച്ചിട്ടേ വരൊള്ളൂ
അങ്ങനെ പൊർത്ത്ക്കോവാൻ വല്ലാതെ പൈസൊന്നും കൊട്ക്കലില്ല നമ്മ വാങ്ങിയേത് നമ്മ വാങ്ങി കൊട്ക്കാന്നല്ലാതെ
ആണ ആഹ് ആഹ് ഉം മോള് ഇന്ന് രാവിലെ എണീച്ചിട്ട് ചോയ്ച്ച് മുഠായി വാങ്ങാൻ പൈസ തരോന്നൊക്കെ ചോയ് ച്ചു ഇവര് എപ്പോഴേലൊക്കെ കൊട്ക്കാറുള്ളൂ എന്നിട്ട് അത് കഴിച്ച് ഇവള് വരുമ്പത്തേക്ക് ടൈമെട്ക്കും ഉം ഇവര് കളിച്ച് ആടിപ്പാടി നമ്മളും പണ്ടങ്ങൻ തന്നല്ലേര്ന്നോ ഉം ഇവർക്കിപ്പം നടക്കാനൊക്കെ മടിയാണ്
ഉം
സ്കൂളിലേക്കൊക്കെ പോകുമ്പഴേ നടക്കാൻ ഭയ്ങ്കര മടിയാണ് പോയി നടന്ന് വരുമ്പത്തേക്ക് ഉം
അവടെ ചെന്നെർങ്ങ അവ്ട്ന്ന് വണ്ടി കേറാ ഇവടെ വന്നെർങ്ങ ആഹ് അതൊക്കെ തന്നെ കുട്ടികൾക്ക്പ്പ
ആഹ ഇപ്പത്തെ എല്ലാ കുട്ടികളും അതാണ് സ്ഥിതി ഉം ആഹ് ഇവിടേം നമ്മളാതി ഒക്കെ കൊറെ നടന്ന് വന്ന കഥയൊക്കെ പറയുമ്പോ സ്കൂളിലൊക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് പറയും എന്താ ഈ ഞാൻ ഇത്രയും ദൂരം നടന്നിട്ടുണ്ട്ന്ന് പറയുമ്പോ തന്നേ അവർക്ക് അതിശയാണ്
ആഹ ആഹ
ഞങ്ങളൊക്ക മുഠായികൾ കഴിച്ച്
ഞങ്ങള് വാ ലെ
ഉം അതാണ് ഞമ്മള് കൊറെ നടന്നങ്ങനെ നടന്നക്കണങ്ങനെ നടന്നക്കണന്ന് പറയുമ്പം അവര് റെയും ഏയ് വെറുതെന്നോണ പറയല്ലേ ഉമ്മാ നിങ്ങള് നൊണ പറയാണോനൊയികും
ആഹ് ഞാൻ പറയാത് മ്മള് നമ്മള് കടന്ന വന്നതിലൂടെ ഓര് പഠിക്കയാണെങ്കില് ആഹ ഒരു ഇതായിരുന്നു പക്ഷെങ്കില് ഇപ്പഴത്തെ മക്കൾക്കൊക്കെ വന്നാ ഇത് കളി ഫോണ് അങ്ങനത്തെക്കെ കാര്യങ്ങളൊക്കല്ലേ ആഹ് അപ്പൊ കൊറെ നടന്ന് കളിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് വന്നല്ലേ
ഞമ്മക്ക് ആഹ നടത്തം തന്നൊയിരുന്നു കളിയും ഞമ്മൾ നടത്തവും നേരവും പോക്കും വരവും
വെക്കേഷൻ ആവാൻ കാത്ക്കും ഉം
ഫുള്ള് പേടില്ലേ മ പൊറത്ക്ക് വിടാനും പേടി പേടി എല്ലാത്തിനും പേടിള്ളൊരു
ആഹ് ഇപത്തെ കുട്ടിക്ക് മക്കൊക്കെ പേടിയുംല്ലല്ലോ
ആഹ
ഇപ്പത്തെ മക്കള് ഓടാ കളിക്കാ വരാ ഏതാല്ലാ ശരി
ആഹ ഇന്നത്തെ മക്കള്പൊറത് പോയി കളിക്കണില്ല
ആഹ അതാണ്
ഫോൺ ടിവി
വീട്ടിൽ തന്നെ ഒരു ഫോൺ അല്ലെങ്കിൽ ടി വി ഇല്ലെപ്പോ വന്നതൊണ്ട് അഹ പിന്നെ ഫോണ് ടിവി ഫോണിലൊക്കെ ആയി അങ്ങനെ ഇരിക്കും ആഹ ടൈം എവിടെ പോകും ആഹ് വൈദ്യേരൊക്കെ വന്നിട്ട് കൊറെ ആഹ് പഠിക്കാത്തന് നമ്മള് പഠിപ്പിച്ചെടുക്കായിട്ടാള്ളത് ഇത്ണ്ടാവും ഉം എങ്ങനെയും ക്കാ ള്ളത് പിന്നെ വേറെ എന്തൊക്കെയണ്ട് അവിടെ വിശേഷങ്ങള്
ഒന്നും പഠിക്കാത്തീനൊന്നും ഒരു പേടിയില്ല
അടി കിട്ടിയാത് വേടിച്ചിണ്ട് മ്മളൊക്കെ അടി കിട്ടുന്നതിന് പേടിച്ചിട്ട് എല്ലാ ഹോം വർക്കും ചെയ്തു ഓടലായിരുന്നു
പ്പടിയില്ലല്ലോ
ആഹ് ഇപ്പ അടിച്ച കുട്ടിയക്ക് ഇതല്ലേ പേടിയല്ലേ ആഹ് എങ്ങനെയെന്നു ന്നാ ഞാവെക്കട്ടെ
ആഹ
ശരി